എന്താ, വർത്താനം
നല്ല വർത്താനം ശരിയായിരിക്കുന്നു. ഉം..
എന്താ, ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ്കഴിച്ചൂ. ചോറും, മീൻകറിയും. കയ്പങ്ങയൊക്കെയായിരുന്നു. ഉം..
മീനൊക്കെ ഇപ്പൊ കിട്ടാൻ കുറവല്ലേ
കൊറവാ മ മത്തിയുണ്ട് നീനി നല്ല ശുണ്ട് കൊറവാണ് ആ വല്യം
പി വർത്ത കണ്ടിനിീ ആഹ നല്ല വലിയ മത്തി കിട്ടുണ്ട്
ഏ ഉ ഉ എന്തൊക്കെ ഫുഡഷ കല്യാണം ഉണ്ടായിുന്നോ ബിരിയാണി ആായിരുന്നു
ബിരിയാണി കോയ് ബിരിയാണി കോയ് ബിരിയാണി പിന്നെ
ഏർ അനെള്ളൂ
ആഹ ആഹ ആഹ വല്യ വരുട്ട
ഉം കുടുംബക്കാര് മാത്രം
സിമ്പിൾ
സിമ്പിൾ എന്നാലും കുടുംബ കാര്യ അത്രായിട്ടും അത്യാവശ്യംൊക്കെ കുഴപ്പമല്ല അ എത്രോ പേര് വിളിക്കാൻ പായ ക്കിയ വിളിച്ചിലാ
പരിപാടി കല്യാണ ആവുമ്പോ
ശരിയാ ഏത് ഫുഡാ ഇഷ്ടം
എ ഫാസ്റ്റ് ഫുഡ് തന്നെ മന്തി അൽഫമ ബ്രോസ്
ഉം പിന്ന ബിരിയാണി ഉണ്ടാക്ക അറിയോ
ഇണ്ടാക്കാറില്ല ഇങ്ങക്കറിയോ
ആഹ
എന്നാ ഒന്ന് റെസിപ്പി പറയു
ഹേ ഏഹ് പലെ മോഡലും ഉണ്ടാക്കാം ഞാൻ പിന്നെ എനിിക്കറിയാത്ത ഫുഡ് യൂട്യൂബില് സെർച്ച് ചെയ്യും ഇങ്ങട്ടാ ഇണ്ടാക്കുക
നന്നാവല്ലണ്ടോ
പേരുണ്ട്ഷ്ട് ഇണ്ടല്ല പാ തിന്ന
ന്നല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം എന്റെറെ ഹസ്ബൻറിും കുട്ടികക്കൊക്കെ ഇഷ്ടാണോ
ആഹലക്കലക്ക ആടൊക്കെ ഇണ്ടാക്കും
ആഹ്
പിന്നെ
ഫീ ഫ്രീ ആയിട്ടിരിക്കുമ്പോ എന്താ ചെയ്യല്
ആ കാര്യായിട്ട് അങ്ങനനൊന്നുംല്ല ഇപ്പൊ പ്രത്യേക ആയിട്ടുള്ള- എന്തൊന്നുമല്ല എന്തെങ്കിലും വർക്കൊക്കെ വേണം അപ്പൊ ചെയ്യും പഠിക്കണ ആഹ പഠിക്ക ആ ഒരു സമയത്ത് ആവശ്യണ്ടെങ്കി ചെയ്യും ഹോബി ആയിട്ട് അങ്ങനെയൊന്ന ചെയ്യില്ല മിസ് ചെയ്യണ്ട നിങ്ങള് ചെയ്യോ
ഇല്ല നിനിക്കടെ പ്രത്യേകിച്ച് ഓവില്ല ഫോണില് ഇങ്ങനെ റീൽസ് നോക്കിങ്ങാ കൊടുത്തിക്ക
ഉം ഉം ഉം
തക്കൂ
ഉം
അല്ല എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ പഠിക്കാണോ
ഇല്ല ഏക ഇല്ല എനിക്ക് ചെറിയൊരു അസുഖം വന്നു കല്യാണം കഴിഞ്ഞപ്പ-
ആണോ
ആഹ പൊട്ടി
പൊട്ടിയോ അല്ലാ
ഉഷാറായി
എന്നാ മായേ
ഇന്നാപ്പാ തിരിച്ചറിയണ
അപ്പാ പൊട്ടിയാണ് ചിക്കൻ ബോക്സ്ണ്
ആഹ നല്ല ടെൻഷന അപ്പൊ
എന്തിനാ ടെൻഷൻ
അസുഖം മാറും പക്ഷെ ഉം എനിക്കാ അച്ചനെ ഒന്നും കാണാൻ പറ്റൂില്ല
അം
ഉം
ഹസ്ബൻഡ് എന്താ ലീവ് കഴിഞ് പോയാതാണോ
ഉം വെറും പത്ത് ദിവസം
അല്ലാ അതാണ് ഇടങ്ങറ ഇല്ലേ കാണാൻ പറ്റൂല്ലേ
ഉം ഹ്
ഹ ഹ
ഞാൻവിടെ ആയിപ്പോയി ഉം
ആഹ് സ്വന്തം വീട്ടിലാ അല്ലെ ഇനി പങ്കിട്ട് പോകാനും പറ്റൂലല്ലോ അല്ലെ
ഉം ആഹ് അവസ്സ്ഥ - മിസ്ര വിശേഷ അവിടൊണ്
അവിടെല്ലേ കുട്ടിക്കൊന്നും പകരാനടനല്ലേ
അവിടെ കൊറെ കുട്ടികളുണ്ടപ്പ പോവാൻ വയ്യ
ആഹ
പിന്നെ മിസിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ ഏതാ
എനക്ക്ല്ല ഷവർമ്മ
ആ പിന്നെ ഇണ്ടാക്കൻ അറിയുന്ന ഫുഡ് ഏറ്റവും ഇതല്ലേ
എനിക്ക് കട്ലറ്റ് അത് മര്യാദക്ക് ഇണ്ടാക്കാറിയള്ളു
എങ്ങനെയ പറഞ്ഞരുവോ
ഓ ആദ്യ പൊട്ടാറ്റ വേവിക്കാം ഒരു മുപ്പണ്ട ഒക്കെ ഉണ്ടാക്കിക്കോ ഉൺടാക്കണെങ്കിൽ ഒരു മൂന്ന് നാല് വല്യ പൊട്ടട്ടോ
ഉം
രൂ വല്യൊരു നാലോ അഞ്ചോ സവാള എടുത്തിട്ട് ഒന്നില്ലെങ്കി നമുക്ക് നൈസാക്കി അരിയാ അല്ലെങ്കിലിങ്ങനെ കട്ട്‌ ഇങ്ങനെ
ഉം ഉം ഉം ഉം
ന്നിട്ട് പാ അതുപോലെന്നെ കറിവേപ്പിന്റെല മലിച്ചപ്പൊക്കെ കുനുകുനാരിഞ്ഞിട്ട് പച്ചമുളക് രിഞ്ഞിട്ട് അതൊക്കെള്ളതൊക്കെട്ത്തിട്ട് മാറ്റിവെക്ക ഒരു ചി ഒന്നൂല്ലെങ്കി ങ്കിലുപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയു ഇട്ടാണ്ട് വേവിക്ക അല്ലെങ്കിൽ നമുക്കല്ലോ നല്ല മസാലക്കെട്ടിട്ട് പൊരിക്കാം ഞാ പൊരിക്കലാ ന്നിട്ട് അതൊന്ന് ക്രഷെയ്ത് മാറ്റി വെക്ക ന്നിട്ട് ഈ കുറ ച്ച് വെൾച്ചെണ്ണ ചൂടാക്കി ഐക്ക് ഉള്ളി പച്ചമുളക് അഒക്കെ കുനുകുനാക്കി അപ്പൊ കരിവേപ്പിന്റെലൊക്കെട്ട് നല്ലോണൊന്ന് വാട്ടീട്ട് അയ്ക്കൊറച്ച് മൽ മല്ലിപ്പൊടി വേണെങ്കിൽ അല്ലെങ്കിൽ ഗരം മസാലും ഉപ്പും മഞ്ഞപ്പൊടിം ഏ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണൊന്ന് പച്ചമണം പോണവരെ വാട്ടിട്ക്കാം അയ്ക്കൊറച്ച് കാ കോഴിയോ
ആ കോയിപയോഗിക്കോ ചിക്കൻ
ഓ
ഉം
ന്നിട്ട് അയ്ക്ക് ഏഹ് ചിക്കൻ മസാല അതൊക്കെ ഇട്ട് വേവിച്ചേന് ശേഷം അയ്ക്ക് പൊട്ടാറ്റോസ് വാഷിതത് ഇട്ടൊട്ക്ക കൊറച്ച് മല്ലി ചെ പ്പ് തൂവി കൊടുക്ക ചിക്കനുട്ടൊട്ക്ക മിക്സിയാ ന്ന്ട്ട് മ്മള് ശരിക്കില് ഇടുക്ക മുട്ടേല് ചെലോര് മുട്ടേൻ്റെ വെള്ളം മാത്രടുക്കും ഞാ രണ്ടുടുക്കും
ഉം
മുക്കീട്ട് ബ്രഡ് ക്രംസില് മുക്കി ഷെയ്പ്പാക്കി പൊരിക്ക
യെസ്
ങ്ങകെന്താറിയാ
ഏകദേശൊക്കറിയാം
ഒരു സ്‌നാക്ക് പറയൂ
ഉംം ഞാപ്പേതാ ഹും പല ഐറ്റംസും ഉണ്ടാക്കും അപ്പണ്ടാക്കും നീയ് ഉരുളക്കേങ്ങ് പിന്നെ ഉണ്ണിയപ്പും കൽത്തപ്പും അല്ല മറ്റേ നെയ്യപ്പും
ആ മധുരടും മധുരത്തിനോട് ഭയങ്കരഷ്ടാ
ഉം ഹ് പിന്നെ ഉണ്ണിയ പ്പം സാദാ പോലെ നമ്മള് ഓട്ടടമാവിനൊക്കെ അരക്കണ പോലെ അരച്ചിട്ട്
അ
ആ അതില് ഏലക്കായിം ഇത്തിരി നല്ല ജീരകൊക്കെ കൂട്ടും എന്നിട്ട് അരക്ക എന്നിട്ട് ശർ ക്കര ഉരുക്കി പാര അപ്പൊ നല്ല ലൂസായിരിക്കും അതിന് ശേഷം ഏ് പായം നേന്ത്രപ്പയം അല്ലെങ്കി മൈസൂർ പയം
ആ
അടിച്ചു പാരും ഇപ്പോ ഒരു മൂ ന്ന് നാഴി ഒക്കെ അരി എടുക്കണച്ചേങ്കി ഒരൊറ്റ നേന്ത്രപ്പഴം മതി ആ ഈ നേന്ത്രപ്പയം കൂട്ടികഴിഞ്ഞ പ്ര ത്യേക സോഫ്റ്റാ അങ്ങനെ അമ്മയീ ഹാ നല്ല ഉറപ്പൊന്നും ഉണ്ടാവുല ഒരു നല്ലൊരു സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും മുക്ക് ഈ നേന്ത്ര നേന്ത്രപ്പയോം ചെറിയ പയോം കൂട്ടിക്ക കൂട്ട്യേൻ്റെ ശേഷാണ് മ്മ്ക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി ഉം വേണെങ്കി കാരപ്പൊടി ഇടാം
ആ തേങ്ങാ കൊത്തും
തേങ്ങ കൊത്ത് അങ്ങനത്തൊക്കെ പിന്നെ ഡെക്കറേഷൻസൊക്കെ നമ്മളടെ ഇഷ്ടം
ആഹ്
ഉം ന്നിട്ട് കൊറച്ച് നേരം ഒന്ന് റസ്റ്റീയ്യാൻ വെച്ചിട്ട് മ്മള് ഉം നല്ല എണ്ണ പാരണം കുഴിയൊക്കെ തൂർത്ത് എണ്ണ പാരണം
എണ്ണ ആണോ അതോ വെളിച്ചണ്ണെ എണ്ണ
ഓയില്
ഓയിൽ ആഹ്
വെളിച്ചെണ്ണക്കെ യൂസ് ചെയ്താ ചെലപ്പോ ചൊയ വരും വെളിച്ചെണ്ണൻ്റക്കെ ചൊയ വരും അപ്പൊ മ്മുക്ക് ടേസ്റ്റ് കുറഞ്ഞ പോലെ തോന്നും ആ നേരെറച്ച് ഓയിലാണ് നമ്മള് ഉപയോഗിക്കുന്നേച്ചെങ്കി നമുക്ക് കുറച്ചും കൂടെ ആ വെളിച്ചെണ്ണന്റെ ടേസ്റ്റ് വരൂല്ല മുന്നിക്ക് വരൂല്ല വെളിച്ചെണ്ണ ഡ്രസ് വരുന്ന വൃ വിഭവങ്ങളുണ്ട് അത് മുന്നിൽക്ക് വന്ന നല്ല രുചിണ്ടാണ് വിഭവങ്ങളുണ്ട് പക്ഷെ ഉണ്ണിയപ്പം അതന്റെ കേസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല
ആഹ ആഹ
അത് ചുട്ടെടുത്താ മതി
നെയ്യ നെയയിലണോ ഇതുപോലെ ഓയിലാണോ
ഓയിയില ഉപയോഗിക്ക നെയ്യ ഒക്കെ ഉപയോഗിക്ക കറ നമുക്ക് അത്രയും കുറച്ചുണ്ടാക്കിയാൽ മതി നമുക്ക് നെയ്യൊക്കെ ഇടുക്ക ഉണ്ടെങ്കിലൊക്കെ നല്ല കാര്യമാണ്.
ഉം
ഉം പിന്ന എൻന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ ഒരുപാട്ണ്ടാക്കും അവിടെ അവിടെയൊക്കെ ഇണ്ടാക്കും
ഹസ്ബൻഡ് വീട്ടിൽ കുറെ ആൾക്കാർ ഉണ്ടകും ലേ
ആ ക് രണ്ട് ഇളച്ചികളും ഓല കുട്ടികളും ഒക്കെണ്ട്
ഹസ്ബൻഡ് നാട്ടുല് ഇണ്ടാവില്ലല്ലോ
മമ്
ഈ പ്രവാസം പ്രവാസിയുടെ ഭാര്യ ലേ
ഹ്ഹ് ഉം എന്നിട്ട് അഞ്ച മാസം ആവുന്നു
ആഹ മിസ്സ് പഠിക്കയായിരുന്നു അപ്പൊ
അല്ല തോണ്ട
ഓ
ഉം ഫോണ് ഹം മം മം
ഉ അല്ല കുട്ടി പഠിക്കല പഠിക്കാ
എന്ത്
കുട്ടിപ് പഠിക്കണോ ചോദിക്കാ അതായത് ഉം പ എത്രാം ക്ലാസ്സിലാണ്
ല് സ്കൂളില് നാലാം ക്ലാസ്സില് മാ
ആഹ ആഹ ആ
ഉ അയിന്നെ
എന്താ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയുണ്ടോ
കൊറവാ
ആ
ആ അവിടെ ആ അവിടെ പിന്നി ഉണ്ടാക്കും
ആ ആഅയിനി ചിക്കൻ ബോക്സ് എന്നാല് എന്തൊക്കെ പ്രത്യേക ഫുഡുകൾ കഴിക്കരുതുന്നില്ലേ
ചിക്കൻന്നും വല്ല യൂസ് ചെയ്യണ്ട നമുക്ക് നമ്മള ബോഡിക്ക് പ്രശ്ന ആണന്ന് പറഞ്ഞെ ക്ഷീണം നല്ലാം വരണോണ്ട് നലയൊരു പ്രശ്നൊന്നുമല്ല പക്ഷ പക്ഷെ നന്നായിട്ട് പകരും
ആ നലോ ശ്രദ്ധിക്കേണ്ടി വരൂലേ ആ ഓക്കെ ഓക്കെ